ഹലോ
ആഹ് കേൾക്കില്ലേ?
ആഹ് കേൾക്കണ്ടേ.
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം മഴണ്ട അവിടെക്കെ?
അവിടെ ആഹ് അവിടെ രാവിലെ തൊട്ട് ഭയങ്കര മയായിരുന്നു ഇപ്പോ ഒരു വെയിലറച്ചിട്ടുണ്ട്.
അതെ ആഹ് ഹ് ഇവിടെ നല്ല മഴന്നായിരുന്നു ഇവിടെ നല്ല മഴയായിരുന്നു. രാവിലെ തൊട്ടേ മഴായിരുന്നു ഇപ്പൊ മഴയൊക്കെ പോ പോയി ആ അപ്പങ്ങനെ വെയില് വരുന്നുണ്ട്.
ഓ ഓ അയ് ശരി പിന്നെ ഇപ്പം ഇനി ജൂ ജൂൺ മാസയി സ്കൂൾ തുറന്നാ പിന്നെ ഭയങ്കര മഴയാണല്ലോ
ആഹ് അതെ അതെ അതെ ഇതുവരെ നല്ലേ അതായിര്ന്നു രണ്ട് മാസ സ്കൂള് പൂട്ടിയപ്പോഴേ
ആഹ്
നല്ല വെയിലായിരുന്നില്ലേ?
അതെ ഇനിപ്പോ മഴ തുടങ്ങിയാ ഇനി പ്പം ഓരോ വാർത്തകളും കാര്യങ്ങള് ക്കെ ആയിട്ട് ഇനി ഞ്ഞാല് ഇന്നലെക്കെ ഭയങ്കരയിട്ട് വെള്ളക്കെ തൊക്കെ നല്ലണം വെള്ളം ഉള്ള രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അവിടെണ്ടായിരുന്നൊ?
ആഹ് ആഹ് അതെ അതെ നല്ല മഴന്നെയാ.
ആഹ് ഇപ്പം രാ ഇതുവരെ കുറച്ച് മുന്നേ
ച്ചണല്ലോല്ലേ?
ആഹ് കൊറച്ച് മുന്നേ
നാ നാളെ ഞായറല്ലേ?
ആഹ് അതെ
അതെതെ നാളെവിടെ ഒരു ഫംഗഷനുണ്ടേനു പിന്നെ അനിയന്റെ മോളെ ബർത്ത്ഡേണ്.
ഓ ആയ്ശരി ചെറിയ എ എത്ര എത്രാമത്തെ ബർത്ത്ഡേയാ?
ആഹ് ഫസ്റ്റ് ബർത്ത്ഡേണ് ആഹ് അഹ് ഫസ്റ്റ്ത്തെ ബർത്ത്ഡേണ് ആഹ് നല്ല പര്‌വാട്യാ
ഓഹ് അയ്ശെരി ന്തെക്കെയാണ് ഫുഡ്ഡ്
ഉം നൂറാ ഫുഡ്ഡാെക്കെ എവ്ടെ ഏൽപ്പിച്ച്ണെ നൂറാൾടെ പര്പാട്യാണ് ഉം ഫുഡ്ഡാെക്കെ കാ കേറ്ററിങ്ങ് ഉം ഉം അപ്പ നാളെ മയല്ലാതിര്ന്നാ മത്യേര്ന്നു
ആഹ് ന അതെ അതെ എന്തേലും പരിവാടി വെക്കുമ്പഴേ മഴണ്ടായ് കഴിഞ്ഞാ ഭയ്ങ്ക ര ബുദ്ധിമുട്ടാ ആകെ അലങ്കോലാവും അമ്ക്ക് ആസ്വദിയ്ക്കാം പറ്റൂലല്ലോ
അതെ മഴണ്ടാവുമ്പഴേ വെര്ന്നോര്ക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ
ആഹ് അതെ വര്ന്നവർക്കും ബുദ്ധിമുട്ടാ നമുക്കും മേനേജെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്
അതെ അതെ ഭയ്ങ്കര താണ് നാളെ മഴല്ലാതിരിക്കെട്ടേന്ന് പ്രതീഷ്ച്ച് പ്രാർത്ഥി ഇര്ക്ക്യാണ്
ആഹ് ആഹ് അയ്ശരി എന്താ പറയാ വ് ആഹ്
ഇന്ന്പ്പതാ വീട്ട്ല്ങ്ങെനെ ഓരോര്ത്തെര് വെര്ണ്‌ണ്ട്
ഓഹ് അയ്ശെരി എ ആഹ് ഇ ഇങ്ങെനെ എല്ലാര്ടേം ബേഡേ ങ്ങെനെ ആഘോഷിക്കാറ്ണ്ടോ
ആഹ് ബർത്ത്ഡേ ആഘോഷിക്കാണ്ട് പക്ഷെ ഇത് അവന് ആസ്റ്റ്ത്തെ കുട്ട്യാണെ
ആഹ് ഫസ്റ്റ്ലേ അയ്ശരി ഇപ്പം പൊ തുവേ എല്ലാവെരും എന്താ പറയാ നിപ്പോ വയസ്സായാലും ഇങ്ങെനെ വയസ്‌ അങ്ങനെന്നുല്ലാ പ്പം എല്ലാര്തും ആഹ് ഏതേജിലും സർപ്രൈസായ്ട്ടൊക്കെ ങ്ങെനെ ഓരോ വീഡ്യോസ്‌ കാണാറ്ണ്ടല്ലോ
ഇപ്പ എല്ലാവരും ബർത്ത്ഡേ ആഘോഷിയ്ക്കല്ലേ സ്റ്റാറ്റസ്‌ല്ങ്ങെനെ കാണാറ്ണ്ടല്ലോ
ആഹ് അതെ അതെ
പ്പാ ഇത് ഒര് രണ്ട് മൂന്ന് വർഷം മുന്നേ നമ്മള് പീന്നെ അങ്ങനെയൊന്നും അറിഞ്ഞിര്ന്നില്ല ബർ ത്ത്ടേ ഇണ്ടായ്ര്ന്നോന്നൊക്കെ ഇപ്പ എല്ലാര്ടെ ബർത്തിടിം എന്ത് സംഭവങ്ങളും ഒക്കെ നമ്മളിങ്ങെനെ അപ്പപ്പ അറിയല്ലേ സ്റ്റാറ്റസിലൂടെ
ദ്യാെക്കെങ്ങെനെ അപ്പ നമ്മളെ കൊറച്ച് മുന്നൊക്കെയാവുമ്പം നമ്മടെ ഉപ്പമാരും മ്മമാരൊന്നും അങ്ങനെ അമുക്ക് അങ്ങെനെ ഒന്നും നടത്തി തന്നിണ്ടായ്ര്ന്നില്ല പക്ഷെ ഇ പ്പം നമ്മളെ മക്കളെ കാര്യത്തിലൊക്കെ നമ്ക്ക് ഭയങ്കരതാണല്ലോ
അതെ അതെ
ഓപ്പം പഠിയ്ക്ക്ണ കുട്ട്യേളൊക്കായാലും ഒ അവരെ സ്റ്റാറ്റസ് ഇപ്പം മ ചെറിയ മക്കളായാലും അവര് മറ്റുള്ളവെരെ സ്റ്റാറ്റ സൊക്കെ കാണും അപ്പം ഇ ഇൻയ്ക്കും ഇങ്ങെനെ വേണം അല്ലെങ്കി എന്തെങ്കിലൊക്കെങ്ങെനെ വീഡിയോസൊക്കെ കാണുമ്പെ ഇൻയ്ക്കും ഇങ്ങെനെ സർപ്രൈസ് തരണംന്ന് മക്കള് ആദ്യേ പർഞ്ഞ്ടോലാേ അപ്പൊ പിന്നെ നമുക്കും ആഹ് ഞാനും അതേ ഞാൻ കയ്ഞ്ഞ പ്രാശ്യം ഇന്റെ മോൻക്കും മോൾക്കും രണ്ടാൾതും ഒരു ഒരു മാസാണ് എന്താ പറയാ ഡെയ്റ്റ് പത്ത് ദിവ്സ്ത്തെ ഗ്യാപ്പാെള്ളു അപ്പോ രണ്ട് പേർക്കും ഞാന്ങ്ങെനെ ഗിഫ്റ്റ് കാെറേ ഗിഫ്റ്റ്ങ്ങെനെ കുഞ്ഞ് കുഞ്ഞ് ഗിഫ്റ്റാക്കീട്ട് പേക്കെയ്ത്ങ്ങെനെ സർപ്രൈസായ്ട്ട് കൊട്ത്തിര്ന്നു പക്ഷെ നമുക്ക് ആഹ് നമുക്ക് ഭ അ ഒൽ ക്ക് ഭയ്ങ്കെര സന്തോഷാണ്‌ട്ടോ അങ്ങെനെ മക്കക്ക് കാണുമ്പേ ചെറ്യേ മക്കളാവുമ്പം
അതെ അതെ അവര്ക്ക് ഭയങ്കെര തെല്ലേ എനിയ്ക്കത്‌ പോലെ ടിൻസ് ചാണ് അവര്ക്ക് ഇപ്പ യു കെ ജിലാണ്
ആഹ് അത്‌ ശരി ടിൻസ് ആഹ് നല്ല രസായിരി ക്കും ടിൻസാകുമ്പ ഒരേ പോലെല്ലേ ഡ്രസ്സിങ്ങൊക്കെ ചെയ്യാ
പുറമെ കാണുന്നവർക്ക് നല്ല രസാണ് ഏ
ച്ചി എറങ്ങി വരുന്നെ കാനുമ്പോ നല്ല
ആഹ് അവരരെ ഡ്രസ്സും എല്ലാം ഒരുപോലെ കാണുമ്പോ നല്ല രസാണ്. പക്ഷെ അവരെ മാനേജ് ഒക്കെ അവരെ നമ്മള് വളർത്തിയെടുക്കണ ഇത് അതെ. അതെ, ഏ അതെ അതെ നാല് വർഷം നാലഞ്ച് വർഷം കഴിഞ്ഞ് പോയത് എനിക്കുള്ള അറിയാം ബുദ്ധിമുട്ടുകൾ, ഉറങ്ങാത്ത രാ ത്രികൾ
ആ അല്ലെ നമുക്ക് ഇപ്പോ ഞമ്മക്ക്പ്പോ ഒരു കുട്ടി തന്നെ ഉണ്ടാവും. ഒരു കുട്ടിന്നെ ഒരു കുട്ടിനെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം നമുക്ക് അറിയാലോ കാരണം. അപ്പം ഈ രണ്ട് കുഞ്ഞുങ്ങളും ഇപ്പം പാല് കുടി. ചെറിയ കുട്ടികളല്ലെ പാല് കുടി ക്കണ ഇതൊക്കെ ആകുമ്പം നമുക്ക് പ്രത്യേകിച്ചും അമ്മമാരും. ക്ക്‌ ഭയങ്കര ആയിറ്റ്, അപ്പൊ സി സെക്ഷൻ ആയിരുന്നോ
ആഹ് അതെ അതെ അതെ
ഓ അതപ്പം ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അല്ലേ
ഉം പിന്നെ മക്കള് അതെന്നെ പറഞ്ഞത്, പിന്നെ അമ്മ പിന്നെ ഇവിടെ വീട്ടിലാവുമ്പോ അമ്മ ഉണ്ടായിരുന്നു രണ്ടു പേരും ഒപ്പം ഉണരാനും. പാല് കൊടുക്കാനൊക്കെ, മലന്ന് കിടന്ന് അങ്ങനെ അവര് കടത്തി അങ്ങനെ പാല് കൊടുത്തിരുന്നു. അതെ, അതെ, അതെ
ഓ പാവം ബ ബ ഭയങ്കരമായിട്ട് അന്ന് അന്നങ്ങനെ ഇപ്പം നമുക്ക്, ഇപ്പം നമുക്കിപ്പം, ഇപ്പം നിങ്ങൾ പറഞ്ഞു യു കെ ജിൽ എത്തിന്ന് പറയുമ്പോൾ ഒരു അഞ്ച് വയസ്, അഞ്ച് വയസായി ഉണ്ടാവോ. ആ ഇപ്പം അഞ്ച് വയസ്സ്, അപ്പം അഞ്ച് വയസ്സ് ആവണുതുവരെയുള്ള ഒരു സമയണ്ടല്ലോ മുന്നോട്ട് നോക്കുമ്പോ ഇപ്പം അഞ്ചു വയസ്സാവുമ്പോ നമ്മുക്ക് കാണുമ്പോ കൊറച്ച് ച്ചൂടി മാനേജബിൾ ആയിരിക്കും. പക്ഷെ ആ ആവണതുവരെയുള്ള ഒരു സമയംന്ന് പറയണത്, നമ്മള് ശരിക്കും മക്കൾക്ക് വേണ്ടി ത്യ ത്യാഗം ചെയ്യാനാണ്. പ്രത്യേകിച്ച് ഞാന് സത്യം പറഞ്ഞാല് ട്വിൻസായിരിക്കുമ്പോ നമുക്ക് ഭയങ്കരായിറ്റ് ഇതാട്ടോ അങ്ങനത്തെ അമ്മമാരെ കാണുമ്പഴേ
ആഹ്. അതെ, അതെ ഞാനിപ്പോ ഇങ്ങനെ റിയൽ സൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ, പിന്നെ
ഇതുപോലെ ഓരോ ട്വിൻസ്, അമ്മമാര് ഇങ്ങനെ ഓരോന്ന് ബുദ്ധിമുട്ടി നോക്കണൊക്കെ കാണുമ്പോൾ എന്റെനുഭവം ഇങ്ങനെ ഓർമ്മ വരുവെനിക്ക്
ആഹ്. അത് ശരി. ഞാനെന്നെ ഇപ്പൊ മോനുണ്ടായി, മോളുണ്ടായി, പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മോനും, മോനയും പ്രഗ്നൻറായി. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് തന്നെ എനിക്ക് അറിയാം. അപ്പൊ ഇങ്ങനെ ട്വിൻസുമാരാകുമ്പോ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് രണ്ടാളെയും നോക്കുകാന്ന് പറയണ, ഒരു ചെറിയ കാര്യ ല്ല ല്ലോ. അപ്പൊ ചില രില്ലേ, നാല് കുട്ടികളുള്ള, മൂന്ന് കുട്ടി കളുള്ള തൊക്കെ വീ
ഏ. പിന്നെ, ന്താ മൂന്നാള് ആയാൽ തന്നെ നമു ക്ക്, രണ്ടാളാവുമ്പോ തന്നെ നമുക്ക് നല്ലതാണ്. അപ്പൊ പിന്നെ
എന്തിനാ പറയണം. ഒരാളായാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ആണ്. പോസ്റ്റ്മോർട്ടം, ഡിപ്രഷൻ കാര്യങ്ങള് അപ്പൊ, അതിന്റെ അപ്പുറത്തൊക്കെ നമുക്ക് ആലോചിക്കുമ്പോ തന്നെ, നമുക്ക് ട്വിൻസ് എന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് ഹസ്ബൻഡ്മാർ ക്കൊക്കെ ഭയങ്കര, സന്തോഷ മായിരിക്കും. പക്ഷെ, ആഹ് അമ്മക്കുള്ള കഷ്ടപ്പാടാണ് കൂടുതല്, കേട്ടോ?
അതെ, അമ്മ അച്ഛനും, അമ്മയും അച്ഛനും, രണ്ട് രണ്ട് മൂന്ന് വർഷ അച്ഛനും ബുദ്ധിമുട്ട് തന്നെയാണ്.
അത് ശരി ല്ലേ. ഫസ്റ്റ് ലേ ആയിരുന്നോ?
കാരണം പിന്നെ അച്ഛന് ഈ മക്കൾ ഉണരുന്ന സമയത്ത്, അച്ഛന്റ ഉറക്കം പോകല്ലേ? ഒരാള് എടുക്കുലാ രണ്ടാള് ഒപ്പം കരയുംമ്പഴേ അപ്പ ഒരാള് അച്ഛൻ എടു ക്കും അവിടെ വീട്ടിൽ ചെല്ലുമ്പോ ഹസ്ബ ൻഡന്റെ വീട്ടിൽ ചെല്ലു മ്പോ? അവിടു ന്ന് ഇതു പോലെ അച്ഛന് എടുക്കും ഒരാളെ ഒരാളേ സമയത്ത് പാല് കൊടുക്കും അല്ലെങ്കി എടുത്ത് നടക്കും. അങ്ങനെ ഇങ്ങനെ യൊക്ക ല്ലേ? പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മള് ഈ ഇഞ്ചെക്ഷൻ വെക്കണതിണ്ടാവില്ലേ? ഓരോ മാസത്തെ. ഒൻപത് മാസത്തില അങ്ങനെയൊക്കെ സമയം വരുമ്പോഴേ? രണ്ടു പേരും ഒപ്പം വെച്ചാ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അതെ
അച്ചനല്ലേ വയ്ക്കുക.
ഒരുമിച്ച് വെക്കാറില്ല. ഒരാഴ്ചത്തെ ഗ്യാപ്പിലൊക്കെയാണ് വെക്കാറ്.
ആഹ് അതെ, ആഹ്, കാരണം രണ്ടും കൂടെ കരയുമ്പോ? ഉം അതെ
അപ്പൊ, ഒരാളുടെ വെച്ചിട്ട് ഒരാളുടെ വെച്ച് ട്ട് പിന്നെ, അവരുടെയൊക്കെ ഒന്ന് ശരിയായി സെറ്റപ്പായി വന്നാലള്ളൂ.
ആഹ്, അടുത്ത ആൾ വെക്കുക. ആഹ്, അത് നല്ലൊരിതാണ്. കാരണം ഞാൻ ഞമ്മ ള് ചില സമയത്ത് അങ്ങനെ ശ്രദ്ധിക്കുല കേട്ടോ? പിന്ന ഞാനൊന്ന വണെങ്കിൽ രണ്ട് പേരേ ഒരുമിച്ച് കൊണ്ട്‌ പോകും. പക്ഷെ അങ്ങനെ നമുക്കങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഐഡിയോളജിക്കൽ അങ്ങനെ നോക്കുമ്പോ? ഇളേ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ.
ആഹ് അതെ അതെ
ആഹ്, ഇപ്പൊ ഇവര് തമ്മില് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും ല്ലേ? ഈ
ആഹ്, അതെ അതെ, നല്ല ഇതാണ് നല്ല സൗഹൃദം. പിന്നെ അതിന്റെ ഇടയിൽ വികൃതിണ്ടാവും.
ബോയ്സ് ആണോ?
ഏഹ്, ആഹ് ബോയ്സാണ്. അതെ അതെ, അതെ.
ആഹ്, പിന്നെ ഏതായാലും നിങ്ങളെ റേ സ്പെക്റ്റ് ചെയ്യണ ഞാൻ. കാരണം ഇങ്ങനെ ഇത്, ടീൻസ് ഞാനിപ്പോൾ പ്രഗ്നൻറ്ണ്. അപ്പൊ, ആഹ് അപ്പൊ ഞൻ നമക്ക്. ഇപ്പ, എങ്ങനെ നമുക്ക് വ നമുക്ക് ആഹ്, ഫസ്റ്റില് നമുക്ക് ആഹ്, പതിനെട്ടാം വയസ്സില് പ്രഗ്നന്റ് ആവുമമ്പോ, ഡെലിവറി ആവുമ്പോഴും പോലെയല്ല ല്ലോ? അതിന്റെപ്പുറത്തേക്ക് നമുക്ക് മക്കളായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാ അവരെ കാര്യം ആലോചി
മൂന്നാമത്തെ ആയിരിക്കൂല്ലേ മൂന്നാമത്ത ആയിരിക്കൂല്ലേ
ആഹ് അതെ വലിയ മോക്ക് ഇപ്പൊ എട്ടു വയസായി
ആഹ് എന്റെ വല്യ മോന് പത്താം ക്ലാസ് ഇപ്പൊ പരീക്ഷ കഴിഞ്ഞു റിസൽട്ട് അറിഞ്ഞു
ശരി അവ അവനും ചെറിയവരു ആ തമ്മിൽ ഭയങ്കര ഗ്യാപ്പ്ണ്ടോ
അല്ല അല്ല അതിന്റെ ഇടയിൽ ഒരാള്ണ്ട് നാലാളാണ് നാലാആൺ
ആഹ് അത് ശരി എനിക്ക് ഒരു ആൺ ഒരു മോളും ഒരു മോനും ഉണ്ട്
എനിക്ക് നാല് ആഹ് നാല് ആൺകുട്ടികളാണ് രണ്ടാമത്തെ ആള് ഇപ്പം മൂന്നാം ക്ലാസിൽ
ഓ അത് ശരി അങ്ങനെ എന്നായിക്കോട്ടെ ഞാൻ വിളിക്കാംട്ടോ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആഹ് ഇനി ശരി ട്ടോ
ഉം